ആ കേക്കുന്നൊണ്ട്
പണി
ഭക്ഷണം രാവിലത്തെന് കഴിച്ച്ണ് ഉച്ചകത്തെ റെഡി ആക്കിക്കോണ്ടി
ഓ അത് ശെരി ഉച്ചക്കൊക്കെ ന്തൊക്കെണ്ട് മീൻകറിയാ ണോ ഇന്നുണ്ടാക്കിയത് മീനും ഉപ്പേരിം ക്കെണ്ടോ ഒന്നേ ഓ അത് ശെരിയല്ലാം ഉണ്ടല്ലേ കുമ്പളങ്ങ കറിയാ ഓ അത് ശെരി കുമ്പളങ്ങ കറിയാണോ അന്ന് ഇഷ്ടാണോ എപ്പഴും ഉണ്ടാക്കാറുണ്ടോ
ആ എപ്പഴുംണ്ടാക്കാറ്ണ്ട് എന്നൊന്നുല്ല എന്നൊന്നും ഇഷ്ടല്ല
ഓ ഇടക്കൊക്കെ ലെ ഇടയ്ക്കൊക്കെ മീന് വേണം ലെ മീൻകറി വേണം ലെ ഓ അത് ശെരി ഓ രാവിലെ എന്തുണ്ടാക്കി രാവിലെ ത്തെ ചായക്കടിയോക്കെ എന്തേ ഉണ്ടാക്കി ഓ അത് ശരി ഞാനിവിടെ ദേ പത്തിരി ഉണ്ടാക്കിന്ന്
പത്തിരി ഉണ്ടാക്കിയേ പത്തിരിക്ക് എല്ലല്ല ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നോ അപ്പൊ അതാക്കി പത്തിരിയും മീൻകറിയും ആക്കിന്ന് ഇന്നങ്ങനെ പോകട്ടെ വിചാരിച്ച് ഉച്ചകേക്കുള്ള ഭക്ഷണൊക്കെ ആയി കഴിഞ്ഞു ചോറും പിന്നെ അതേമാരി സാമ്പാറ്ണ്ടാക്കി ചോറും സാമ്പാറും ഉണ്ടാക്കീണ് ഉപ്പേരി ഉണ്ടാക്കീണ് പിന്നെ ഇങ്ങ എന്തെങ്കിലും മീന് എന്തെങ്കിലും പൊരിക്കണം ആ പണിക്കാരുള്ളോണ്ട് ഭക്ഷണൊക്കെന്ന് ഉഷാറായിരിക്കുംല്ലേ എന്തൊക്കെണ്ട് ഉപ്പേരിക്കെ ണ്ടാക്കിയോ
ആ ണ്ടാക്കി അവരൊക്കെ വെര്ട്ടെന്ന് വിചാരിച്ചണ്ട്
കൊറെ പണിക്കാരുണ്ടോ ഓ വാ മൂന്നാള് വർക്കുള്ള ഭക്ഷണം വേണല്ലോ ല്ലേ
ഏ ആ ആളാണ് ഒത്രക്കും വേണം ഉച്ചക്ക് വേണം
ആ രാവിലേക്കോ ഉച്ചക്കേക്കും ല്ലേ രാവിലെക്കത്തെ ഭക്ഷണംക്കെ അവർ കഴ്
ആ കഴിച്ചു
ഓ അത് ശെരി ഓ പിന്നെന്തെക്കെണ്ട് വിശേഷങ്ങൾ അല ക്കലും പണികളൊക്കെ കഴിഞ്ഞോ നിങ്ങളെ പണിക്കാരുള്ളോണ്ട് ഒന്നും കഴിഞ്ഞിണ്ട തൊടങ്ങുന്നേള്ളൂ ല്ലേ ഓ അത്ശെ ശരി ആ അവര് കാത്തു നിന്നാണ്ട്ല്ലേ അത് ശെരി ആ അങ്ങനെ വരാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ ല്ലെ അ തോകൊണ്ട് പിന്നെ വായന ചി എന്തൊക്കെയാണ് പരിപാടികള് ഫ്രീ ആവുമ്പോ ങ്ങനെ വെറുതെരിക്കലാണോ വായിക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫോണില് വീഡിയോസൊക്കെ കാണൽ വായിക്കലുണ്ടോ നോവല് കഥകളൊക്കെ ഇഷ്ടാണോ കഥകളൊക്കെ വായിക്കലുണ്ടോ ടൈം കിട്ടല്ലേ പണ്ടൊക്കെ കൊറെ കഥസ്തക പുസ്തകങ്ങളൊക്കണ്ടായിരുന്നല്ലോ ആ മാ ബാലരമ ബാലഭൂമിക്കെണ്ടായിരുന്നല്ലോ ബാലരമ ക്കെ നല്ല രസായിരുന്നല്ലോ മായാവീക്കണ്ടായിട്ട്
ആ ഇപ്പം പർഞ്ഞാലേ ലുട്ടാപ്പി ആ സമല്ല ഇപ്പ മക്കളായ അവര് പറഞ്ഞക്കും അതായത് പിന്നെമ്മക്കും ഫ്രീ ആവ്ണാരെ ഒന്നര മുതൽ രണ്ട്മണി രണ്ടരാരെ മോനെ അങ്കനവാടിക്ക് വി കൊണ്ടരണം ഉം കൊണ്ടരണാപ്പൊ ഉം പിന്നെ ഹോ ആ പിന്ന അവര്ക്ക് വൈകുന്നേരത്ന് ഹ ഹാ ആ അപ്പൊ ന്റെ വായനക്കെ ഒന്ന് വല്ലാനാര എന്നാലും എപ്പഴ പുസ്തകം കിട്ടിയ വായിക്കൂട്ടോ ഇന്റെ ആയ്കോട്ടെ ആഹ
പണ്ടത്തെക്കെ ഭയങ്കര സൂ അത്രനയും ഷെരൂ ബാലഭൂമിയും ബാലരമൊക്കെ ഞാൻ എപ്പോഴും കിട്ടിയ ചിലപ്പോ ഒന്നും കാണാനില്ലല്ലോ അതിനെ ആ കഥപുസ്തകങ്ങളൊന്നും കാണാനില്ലല്ലോ ആയിഷ് ആ പിന്നെ ആട് കോഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വീട്ടി ല് ആട് കോഴി അങ്ങനെ എന്തെങ്കിലും ഓ ആടുണ്ടോ ഇന്റെ വീട്ടിലുണ്ടായിനു ഇന്റെ ഇപ്പ ഈ വീട്ടിലല്ല ക്ഷെ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഒരാടുണ്ടായിരുന്നു അതിന് രണ്ടു കുട്ടികളായിന് ക്ഷെ ആ കുട്ടികൾ ണ്ടായ അപ്പം തന്നെ അതിന്റെ ആട് മരിച്ചുപോയി ന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അന് അതിനെന്തോ അസുഖം പ്രസവിച്ച ഉടനെ തന്നെ ആട് മരിച്ചു പോയി എന്നിട്ട് പാലൊക്കെ മരിച്ചപ്പോക്കെ ഭയങ്കര കരച്ചിലേനി കുട്ടികള് നമ്മ ഒരു പാലൊക്കെ ഞങ്ങള അടുത്ത വീട്ടന്ന് പശുവിന്റെ പാലില്ലേ പശുവിന്റെ പാലൊക്കെ വാങ്ങിക്കൊടുത്ത് വളർത്തിയ ഒരാടായിരുന്നു ആട്കുട്ടികളെ രണ്ട ഈ ടിമ്മിന്നുള്ള പേരൊക്കെട്ടീനു ഞാന് നല്ലൊരു നല്ലൊരു കറുത്ത ഉണ്ട കുട്ടികളായ്നി രണ്ടെണ്ണം ന്നിട്ട് ടോമി ടിമ്മി എന്നുള്ള പേരൊ ട്ടീന് എന്നിട്ട് ഈ ആടുകുട്ടികള് എന്താക്കും ഞങ്ങളോട് ഭയങ്കര സ്നേഹായി പിന്നെ ഒരു അയിന്റതില്ലല്ലോ ഉമ്മല്യല്ലോ അയ് കൂടെ അയിന്റെ ആടില്ലാത്ത കൊണ്ട് തന്നെ ഞങ്ങള അതിന്റെതാ വിചാരിച്ചൊണ്ടറ്റ പാല്കുപ്പിയിലൊ പാൽ കൊടുത്തിന് കുട്ടികൾക്ക് കൊടുക്കണ മാതിരി കൊടുത്തിന് പക്ഷെ നമ്മള ഈ പശുവിന്റെ പാല് എത്ര കൊടുക്കുമ്പോളും ഈ ആടുട്ടികൾക്കൊക്കെ വേഗ വയറിളക്കൊ ഒക്കെ ഉണ്ടാവൂല്ലേ
പലതും വരും
ക്കെ വന്നിട്ട് ആകതായിനി പിന്നെ അയിന ഭയങ്കര സ്നേഹരിട്ടോ എവിടെ പോയാലു ഞങ്ങളൊക്കെ ഞാനൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ആടുംകുട്ടിങ്ങനെ ഇങ്ങനെ വന്ന് ന്ക്കും ഞങ്ങളെ വൈത്തലം നടക്കയന്‌ കാരണം അത്ര ഇത് മാലൊക്കെ കെട്ടി കൊടുക്കുവേന് ഞങ്ങള് ഭയങ്കര സ്നേഹം അടുത്ത് നീക്കു ഇടുക്കാൻ സമ്മയിക്കും അങ്ങനത്തെരു ഒരു ആൺകുട്ടി പെൺകുട്ടിയിനി പിന്നെ അതെന്താക്കി ഓ മഴ പെയ്യണ്ട് ഇവിടെ നല്ല മഴയൊണ്ട് ഇ ഇടി വെട്ടുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അവിടെ മഴയുണ്ടോ
ആ ഇടി വെട്ടിണു മഴ മഴ പെയ്തിട്ടില്ല പെയ്
ശരി ആഹ് നല്ല മഴണ്ട് രണ്ട് മൂന്ന് ദിവസായിട്ട് വെയിലറക്കിയേനി അപ്പൊ ഇന്ന് നല്ല മഴേനി മൂന്ന് ദിവസായിട്ട് ക കടും വെയിലായണ്ട് ഇ നല്ല ചൂടും ണ്ടെനി, ഇന്നൊരാശ്വാസം ഉണ്ട്, ഇന്നും നല്ല മഴ പെയ്യുന്നുണ്ട് രാവിലെ ഒരു ഒൻപത് മണിയായപ്പോ തുടങ്ങിയത ഇവിടെ മഴ. ഇതുവരെ നിന്നിട്ടില്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ടേയ്, ഇനി എന്താവും അവസ്ഥന്നറിയില്ല. ഇനിപ്പ ഇ ചെലപ്പോ ഈ മഴണ് നിന്ന് വെയിലറിക്കും.
ഇവിടെന്ന് വരുന്നുള്ളു
ഓ അത് ശരി, മഴ വെര്നൊള്ളൂ അവിടെ? ഇതുവരെ പെയ്തിട്ടൊന്നുല്ലേയ്നി? അല്ല, അങ്ങനെ ജൂണില് പെയ്തിട്ടേ ഇല്ല?
ആഹ് ഉണ്ട് അത്ണ്ട്. അല്ലെയ് ഇന്ന് ഇന്ന് പെയ്തിട്ടില്ല, ഇപ്പൊ തുടങ്ങണുള്ളൂന്ന് പറയാ. ഇന്നലെ പെയ്ത് ഇന്നലെ പ രാവിലെ പെയ് ഇത് കഴിഞ്ഞ, പിന്നെ ഇന്നലെ തൊട്ട് ഇതുവരെ പെയ്തില. പ്പൊ തൊടങ്ങുന്നൊള്ളു.
ഏ എന്ന ആ ഇവിടെ മെനിയാന്ന് പുലർച്ചക്കില്ലേ, കുറച്ച് നേരം മഴ പെയ്തിന്നു. ആ ഒരു ഒരു പത്ത് മിനിറ്റോളം പെയ് അങ്ങനെ പെയല് എന്നാലും ഉണ്ടായിരുന്നു പിന്നെ അതിനു ശേഷം മഴയെ പെയ്തിട്ടില്ല ഇന്നലെ രാവിലെ ഭയങ്കര ചൂടായിരുന്നു
ന്നെ ഇവിടെ ഇന്നലെ രാവിലെക്കെ നൽ ആ ആയിരുന്നു തോടും പുഴക്കെ ഭയങ്കര നിറഞ്ഞ കവിഞ്ഞൊഴങ്ങി
ഓ അങ്ങനെ ഇവിടെ നല്ല മഴ ഇവിടെ തീരെമഴയില്ലായിരുന്നു പുഴകളും അടുത്തുണ്ടോ തോടും പുഴകളും കായലൊക്കെ ഉണ്ടടുത്തുകൾ ഉണ്ടോ തോടുണ്ട്ലേ കുളിക്കാനൊക്കെ പോകാ റുണ്ടോ അവിടെക്കെ നനക്കൻ അലക്കാനൊക്കെ പോകാറുണ്ടോ ലെവെറുതെ ഇങ്ങനെ
വെറുതെ ആ കുട്ടികളൊക്കെ പോവാ ആഹ് ആ അതാ തിരുമ്പാനും റോഡ് റോഡിന്റെ അടുത്തന്നെ ആയതുകൊണ്ടെ തിരുമ്പാന ആ പ്രയാസാണ് മ് പിന്നെന്ന ആ ഈ മഴയൊത്തെ ഉണ്ടാവണ വെള്ളണ് അത് മഴ പെയ്യ
ആ മഴ അല്ലപ്പ വേനലിന് അത് പൂർണ്ണമായിട്ട് വറ്റ റ്റുമാക്കിണർ അലം ആത്തോടെ അത് ശരി മഴയത്ത് മാത്രം ഇണ്ടാവണം അല്ലെ നല്ല മഴ പെയ്ത നല്ല ഭംഗിയ ആയിരിക്കല്ലേ കണ ണന് ഇവിടെയുണ്ട് ഒരു കുളംണ്ട് നല്ലൊരു വലിയ കുളുണ്ട് ഞങ്ങളെ വീടിന്റെടുത്ത് പക്ഷെ എന്താ പറയോ അവിടെ നല്ല ആ പാറ ക്കെട്ടാണെ പാറകെട്ട് മാത്രെ അ ഉള്ളി ലേക്ക് ഭയങ്കര ആയണെ ഒരു ഗുഹ പോലെയാണ് ഞ ഞളവിടുത്തെ കുളം ഈ കുളത്തിലപ്പ ഒരു കുട്ടി മരി ച്ചിരുന്നു കഴിഞ്ഞ വർഷം അല്ല അതിന് മുന്നത്തെ വർഷം ഒരു കുട്ടിനേമാരി വീണിട്ട് മരിച്ചു ആ കുള ത്തില് അതിന് ശേഷം ഇപ്പ മഴ പെയ്താലൊന്നും അങ്ങനെ കുട്ടികളൊന്നും അവിടെ ഇങ്ങനെ എഴുതി വെക്കല അങ്ങനെ ഇറങ്ങരുതെന്ന് കാരണം അത്രയും ആയാണ് നല്ല സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് കെട്ടി ഉണ്ടാക്കിയ കുളം കെട്ടിയാണ്ട് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് കൊ മേലന്ന് ഇങ്ങനെ പാറമേന്ന് വെള്ളം വീയും അങ്ങനെയുള്ള ഒരു കുളാണ് നല്ല ഭംഗിയായിട്ട ക ഞാനൊക്കെ പോയിരുന്നു കൊറെ കാലം അവിടെക്കെ തന്നെ ആയിരുന്നു കുളിച്ചിരുന്നുന്നത് പിന്നെ എപ്പോഴും മഴ പെയ് നല്ല മഴ പെയ്താല് വീട്ടിലേക്കൊക്കെ പോവാണെങ്കില് ആ കുളത്തിലൊന്ന് പോവും ക്ഷെ ഇതാണ് പേടിയാണ് ഞമ്മളൊക്കെ മുങ്ങിപ്പോകും അത്രയ്ക്കുള്ള വെള്ളംണ്ടാവും പുറമേ കൂടി ഇങ്ങനെ വെള്ളം വരും കെട്ടിന്റെ മേലെക്കൂടി ഇങ്ങനെ വെള്ളം കയറിട്ടെ അങ്ങനെ വെള്ളം ഇങ്ങനെതാവും അതുകൊണ്ട് പേടിയ കുട്ടികളൊക്കെ ആയിട്ട് പോണ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനത്തെ സ്ഥലങ്ങളായണ്ടേ
ഇവിടെ കൊളൊക്കെ ഉണ്ട് പക്ഷാ
ആഹ അത് ശരി ആ ചെറിയ കൊളാവൂല്ലെ ചെറിയ ഒരു തോട് പോലല്ലേ എ അങ്ങനെ തന്നെ ഞങ്ങള് കുളം കഴിഞ്ഞഒര് തോടാ പോകുന്നത് ഈ കുളം ഇങ്ങനെ തോട് അങ്ങനെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സ അരുവി പോലെ ഇങ്ങനെ പോവയാണ് അവിടക്കെ തിരുമ്പാല അ കൊക്കചെയ്യും പക്ഷെ ഇപ്പതേ മരി ന്നെ വീടുകൾ നിറയെ ഉള്ളത കൊണ്ട് ഞമുക്ക് പ്രയാസ ഇങ്ങനെ അലക്കാനൊക്കെ പോകാനെ അയിന്റെ ഒരു ബുദ്ധിമുട്ടേ ആ അതാണ്
കുട്ട്യോളൊക്കെ ചാടാൻ പോവും ആ
അങ്ങനെ ആകുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് ആ കുട്ടികൾക്കൊക്കെ പിന്നെ പോണ പോലെ നീന്ത അറി യുന്ന കുട്ടികളായാലും ഏത് മഴെയുമ്പോളും പേടിയാണ് മഴ പെയ്താല അധികം മഴ പെയ്യുമ്പോളൊക്കെ പേടിയാണ് അറ നീന്തറിഞ്ഞാലേ പേടിയാണ് മ് അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാർക്കും സുഖായിട്ട് പോകുന്നുല്ലേ പണി എന്തിന്റെ പണിയാണ് നടക്കുന്നത് പണി എന്താണ് വീട്ടില് അടുപ്പു അടുക്കള ആ ആ ആ പുതുതായിട്ട് പണിയാവൂല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇപ്പ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സ്ഥല ണ്ടോ അടുക്കലേല് വേറെ അടുക്കള ഇണ്ടോ വർക്കേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പുറത്തുണ്ടല്ലേ അടുക്കള അത് ശരി ആഹ ഓ അങ്ങനെ ഷീറ്റ് വെച്ച് കെട്ടിയെ അപ്പൊ മഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടാവില്ല അങ്ങനെ വർക്കേരിയട്ട് ഉണ്ടാക്കിയത ചോർച്ച ഉണ്ടാവില്ലേ മഴ പെയ്യുമ്പോ നിങ്ങൾക്ക് ആ ചോർച്ച ഉണ്ടകുമ്പോ ഭക്ഷണം ന്ന് ആ ഉണ്ടാക്കാൻ പറ പ്രയാസവില്ല നല്ല മഴ പെയ്താല് അപ്പൊ ഇനി അടുക്കള കെട്ടി കഴിയണമെങ്കിൽ കൊറേ ദിവസം എടുക്കില്ലേ
ആ തുടങ്ങിട്ട് അതിന്റെ അ അടുപ്പി ന്റെ അത് കഴിട്ടുണ്ട് ഇനി ഒരാഴ്ച
അ് ആഹ ഒരാഴ്ചയോട് കൂടല്ലേ ഓ അത് ശെരി അപ്പൊ എല്ലാ പണില്ലേ ആ അങ്ങനെ എല്ലാ പണിയും കൂടി ഉണ്ടാവൂല്ലേ നി ഒരാഴ്ച കഴിഞ്ഞാല് അപ്പൊ ഒരാഴ്ചക്കക്ക ഇനി ഇനി ആ നിങ്ങള് കെട്ടിയാ അവിടെ തന്നെ ആവലെ നിൽക്കാ അടുക്കളൽ ആ ഒപ്പൊ നല്ല മഴ പെയ്യുമ്പോഴ ഒക്കെ നല്ല പ്രയാസ ആവുംല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഓ അത് ശരി
ഉം
പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പൊ ഇപ്പൊ ചോറ് കറികളൊക്കെ ആക്കികൊണ്ടിരിക്കയല്ലെ ചോറ് ആ അത് ശരി ഇന്നെന്താ ഉപ്പേരി എന്താണ് ഉണ്ടാക്കണ എന്താ ഉപ്പേരിയാന്ന പയറുപ്പേരി എന്താ മീനെ എന്താ കിട്ടി കറി വെക്കാന എന്ത് കിട്ടി വെത്തലി ഓ അത് ശെരി ചെറിയ മീൻല്ലേ തേങ്ങര രച്ച വെക്കാറ് നിങ്ങള് മുള കിട്ടാണല്ലോ വെക്കാേ തേങ്ങരച് ഏ ഇന്നിപ്പോ എന്താ തേങ്ങ അരച്ചിട്ട് വെക്കുന്നത് ആ കുമ്പളങ്ങറ അത് പൊരിക്കാനാവൂലേ മീൻ വറക്കാനാ ആഹ വറത്തെെടുക്കാന ആഹ ശരി ആ എന്നന്നാ പിന്നെ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്ക നായല്ല അല്ലേ മീൻവർത്ത് രാവിലെ അവർക്ക് ഭക്ഷണം വേണോ അതോ രണ്ടു നേരവും ഭക്ഷണം ണ്ടോ ഉച്ചക്ക് വൈകുന്നേരം എ ചായ നീ കൊടുക്കോ ഓ അത് ശരി ആ എന്നാ ശെരി ഓക്കെ